ഓഹ്
ഹലോ
ഹലോ ഫ്രീ ആയിട്ടിരിക്കാണോ?
ആഹ് ഫ്രീയാണ്.
ട്ടെ എന്തക്കെയുണ്ട്?
നല്ലതന്നെ എന്താ അവിടുത്തെ പാട്?
ഇവിടത്തെ പാട് അങ്ങനെ പോണ്. ഇവടെ ആരുല്ല. ഞാനൊറ്റയ്ക്കാ. ആരുല്ല. ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കാ. എന്താ? ആക്സിഡന്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നടന്നതൊക്കെ കണ്ടിട്ടുണ്ടോ?
ആക്സിഡന്റ് കണ്ടിട്ടില്ല പക്ഷേ ന്നേ കണ്ടപോലെ എൻ്റെ ഇളച്ചന് ഹസ്ബൻഡിൻ്റെ അനിയന് നല്ലൊരു ആക്സിഡന്റ് നടന്നീനു. ഇവടെ അടുത്ത്
എന്തേ പറ്റ്യോ?
അപ്പ. ഉം നല്ലോം പറ്റീന് ഹെഡ് ഇഞ്ചുറി ആയിന്. തലക്ക് നല്ല പറ്റീനി. ഉം ബോധൊക്കെ ഇല്ലാതെ. ഉം ഇപ്പല്ലാം ഇതില്ല റെഡി ആയിനു. പക്ഷേ ഇന്നാലും ന്നാലും ഇല്ലില്ല ഓന് സിംഗിളാ. കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷേ അന്ന് ഫുള് ഹോസ്പിറ്റലിലൊക്കെ. മെഡിക്കൽ കോളേജിലേർന്നു. കോയിക്കോട്. ഉം. ഐസ്. ആഹ്
മ്മന്നൊ
ആ ബൈക്ക് മ്മന്ന് വീണതാ. ഓൻ രാവിലെ ഇതേമാതിരി ബസ്സ്ല് ഡ്യൂട്ടി ഇട്ക്കാൻ മാണ്ടി പോയതേനി. അപ്പോ ഇന്റെ ഹസ്ബൻഡ് തിരിച്ച് വെരാ. ആഹ് ഇന്റെ ഹസ്ബൻഡ് തിര്ച്ച് വെരാണേ. പണി ഓല് രാത് ത്രി അവര് നൈറ്റാ പോവല്. അപ്പോ രാവിലെ ഓര് തിര്ച്ച് വരാണ്. ഇവൻ തി രിച്ച് പോവാണ് പണിക്ക്. അയ്ല് ഏഹ് ഹസ്ബൻഡ് വരുന്ന് കേക്ക്ണ്ടോ?
കേക്ക്ണ്ട് ഞാൻ അന്നെ കേക്കാ
ഏഹ് ഹസ്ബൻഡ് പിന്നെ തിരിച്ച് വര്ന്ന സമയത്ത് ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി വണ്ടി തട്ട്ണത് ഇവര് കണ്ട് ആൾക്കാര് കൂടി ഇങ്ങനെ നിക്ക്ന്നതും കണ്ട് അപ്പ വേഗം പോയോക്കി. വണ്ടി നിർത്തിട്ട്. ആക്സിഡന്റാവുമ്പോ നമ്മളെല്ലാരും ഒന്ന് പോ എറങ്ങി പോയോക്കൊല്ലോ അങ്ങനെ പോയോക്കി അവരിങ്ങനെ നോക്കി ഇങ്ങനെ നിന്നല്ലോ നോക്കിന്നേല് ആരോ ഇങ്ങനാണ്ട് മറച്ച്ട്ടല്ലോ. ഓന് കമ്ന്നാ കെടക്ക്ണത്. മർച്ച്ട്ടപ്പോ ഇവൻ. അവരാകെ ശ ക്കെ മ്മള ഓർക്കൂല്ലല്ലോ. നമ്മള് സ്വന്തം ചോരങ്ങനെ കെട്ക്കാ നമ്മള് മനസ്സ് പോലും വിചാരിക്കൂലല്ലോ. ഇവര് നോ ക്കിയപ്പോ ഇവനാണ്. അയില് പിന്നെ ഇവൻ, ഇവര്ക്കെന്താ കാട്ടെണ്ടെ അറീല്ല. അപ്പോത്ത്നെല്ലാരും ആംബുലൻസൊക്കെ വിൾച്ച് ഇവനാണെങ്കി ബോധുല്ല. ആംബുലൻസൊ ക്കെ വിൾച്ച് ഇവര് ആംബുലൻസ് കേറീട്ട് ഇന്നെ വിളിക്കാ ഞാന് ഓരിപ്പൊ വരൊല്ലോ ഇപ്പ വരൊല്ലോ ഒര്ച്ച് ഞാൻ കാത്ത്ക്ക ഫോണ് എട് ത് ആ ഫോണെടുത്തതു ആംബുലൻസിന്റെ സൗണ്ട് ഇങ്ങനെ കേക്ക് ന്റെമ്മോ ന്റെ പള്ള കെ ഞാനിന്ന ഇവർക്കാണെ എന്തേ പറ്റീ വിചാര്ച്ച് ആംബുലൻസിലെ സൗണ്ട് മാത്രം ആഹ് ആഹ് അവൂ ന്റെമ്മേ ഇന്റെ ജീവം പോയില്ലാന്നൊള്ളൂ ഞാന് ഇങ്ങട്ട് കൊറേ വിൾച്ച് അലോ ഹലോ വി പിന്നെ ഓല് പറഞ്ഞു ഇങ്ങനെ വാവക്ക് ആക്സിഡന്റ് ആയിക്ക്ണ് ഞങ്ങൾ മെഡിക്ക കോളേജ് ക്ക് പോവാ അപ്പ ഇന്റെടുത്ത് വണ്ടിണ്ട് സ്കൂട്ടിണ്ട് അപ്പ എന്നോട് പറഞ്ഞു ഇയ്യ് മ്മനേം കൂട്ടിയിട്ട് അങ്ങട്ട് വാ പറഞ്ഞു മെഡിക്ക കോളേജ്ക്ക് അങ്ങനെ പിന്നെ ഉമ്മനിം കൂട്ടി ആഹ്
കേൾക്കലെലുള്ളേ
ആ അതന്നെ നമ്മൾതാവുമ്പോ മ്മ ക്ക് എൻ്റമ്മോ കയ്യും കാലും കൊഴഞ്ഞ്ട്ട് ക്ക് ഒന്നും കാട്ടാ കയ്യ്ണില്ല ന്റെ മോനാണെങ്കി ചെറുതു ആണ് ഞാൻ ന്നട്ട് വേഗം ഇ മോനെ ന്റെ വീട്ടിൽ കൊണ്ടാക്കികാണ്ട് മ്മനേം കൂട്ടിങ്ങാണ്ട് മെഡിക്കൽ കോളേജ് പോയി മൂന്നാല് ദിവസം ഓന് ബോധുല്ലാഞ്ഞിട്ട് ഹോസ്പിറ്റല്ൽ അങ്ങനെ ഐസിയുന്റെ മുമ്പിലങ്ങനെ കട്ന്ന് കൊറേ
ആഹ് അതുപോലെ ന്റെ മോള് ആക്സിഡന്റല്ല ഇതുപോലെ ന്റെ മോള് ചെറുപ്പ മുപ്പത്തി രണ്ടാം ക്ലാസ്സില് ആയ സമയത്ത് ആ മൂന്നാം ക്ലാസ്സിലായ സമയത്ത് ഇതുപോലെ റേക്ക്മല് ഓള് സോ അന്ന് സോപ്പുകൂട് കളിക്കല രണ്ടാമത്തെ മോള്ട്ടോ സോപ്പും കൂട് കളിക്കലാണ് സോപ്പ് കൂട് കളിച്ചപ്പോ ഓള് സോപ്പുകൂട് എല്ലാരുടുക് ക്കുന്ന് വിചാര്ച്ചാണ്ട് റാക്ക്ന്റെ മുകൾക്ക് വെച്ച് ഞാൻ കണ്ടിട്ടില്ലേനി ഏ അത് ഞാൻ കണ്ട്ട്ടില്ലേനി അത് ഞാന് ൻക്ക് നാലാമത്തെ മോളെ പ്രസവിച്ച് തൊണ്ണൂറായിട്ടില്ല എഴുപത്തിരണ്ട് ദിവസ ആയിട്ടൊള്ളെനി അപ്പൊ ഞാനിങ്ങട്ട് വന്നീനി ന്റെ വീട്ടിലെക്കെ പോയി കഴിഞ്ഞ നമ്മള് വേറെ വീടൊക്കായി ക്കുമ്പ നമ്മള്ക്ക് എപ്പളുപ്പോ കുറേ ദിവസ നമ്മളെ വീട്ട് നിക്കാൻ കഴില്ലല്ലോ പിന്നെ മക് മക്കളൊക്കെ സ്കൂള് പോകുന്നത് കൂടി ആകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് ല്ലെ വിചാര്ച്ച് പിന്നെ ഇങ്ങട്ട് വന്നു അത് വന്ന് ചെറിയ മോള് തൊട്ടിലീല് കെടക്കാ ഇവള് റാക്ക് നമുക്ക് ഞാന് മീൻ മുറിക്ക. പുറത്ത് ചോറൊക്കെയായിട്ട് മീൻ മുറിക്കുക. വേഗം കുട്ടിയുണരുമ്പോത്തിന് പണിയൊക്കെ വേഗം കായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗൊക്കെ പണികയിക്കാം അതിന്റെ അടിക്കൂടു ഇവള് കട്ടുമ്മ കയറിട്ട് ജനാല്മ്മ കൂടെ കയറിയിട്ട് റാക്കുമ്മൽ കയറിയിട്ട് സോപ്പും കൂടെടുത്തത് സോപ്പും കൂട് കാലി ഒരു കാല് പുറത്തേക്ക് മടക്കി വച്ച്, ഒരു കാല്, കാല് റാക്കുമ്മലും ആണേ. കാല് തെറ്റിയിട്ടോള് കവന്നടിച്ചു വീണ് കുട്ടി തൊട്ടിലീ കിടക്കണ്ട്. അവിടന്ന് ഇങ്ങനെ കട ക്ക്ണ്ടായി. ഞാന് എന്താ പൊറത്ത്ന്ന് ആഹ് ഒച്ച കേട്ടിണ് പുറത്തേക്ക്. ഞാൻ അവിടെ അടുക്കളയില് പുറത്തല്ലേ മീൻ മുറിക്കാണ്. മീൻ മുറിക്കുന്ന സമയത്ത് എന്തൊരു ശബ്ദം ഞാൻ കേട്ടിന്. അപ്പൊ ഞാൻ മീൻ മുറിക്കാ ഇന്റെ പുതിയാപ്പ്ള മുകളില് വെറക് മുകൾ, അന്ന് വിറക് വാരണേനു വീടിന്റെ മുകൾ അന്ന്, മുകൾക്കൊന്നും എടുത്തിട്ടില്ലേനു കുറച്ച് വെറക് ഇങ്ങനെ കെട്ടി ട്ട്. വെറക് കട്ടിക്ക് വെക്കുക. അതിന്റെ സൗണ്ട് കേൾക്കുകാന്ന് വിചാരിച്ച് ഞാൻ നിന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞാണ്ട് അപ്പോ കണ്ണിന്ന് പെരും തുള്ളലി ട്ടോ ഇടത്തെ കണ്ണ് പെരും തുള്ളി കണ്ണ് ഇങ്ങട്ട് വീങ്ങി തുള്ളി കാണ്ട്ങ്ങട്ട് ഞാൻ അലമാറയിൽ പോയി എന്തെൻ്റെ കണ്ണ് ഇങ്ങനെ തുള്ളി ചൊറിഞ്ഞിട്ട് കണ്ണ് ഇങ്ങട്ട് വീങ്ങി വന്നക്കാ ഏഹ് പിന്നെ കാണ്ട് ഇങ്ങനെ വീങ്ങി വന്നേല് ഞാൻ അലമാറയിൽ പോയാണ്ട് അലമാര കഴിഞ്ഞാണ്ട് ആ റൂം മറ്റെ വേറെ റൂമിലാണ് അലമാര ആഹ് അലമാര നോക്കിയാല് ഞാൻ ഇങ്ങനെ ഈ റൂമ്ക്ക് ഇങ്ങനെ നോക്കിയെപ്പൊ കുട്ടി ഞാൻ തൊട്ടിലിൽ ഉറങ്ങാണൊ നോക്കിയതാ അപ്പൊണ്ട് ഇവള് ഇവിടെ കമഴ്ന്ന് കിടക്കുന്നു രണ്ടാം ക്ലാസിലല്ലെ എത്തിയിട്ടുള്ളൂ മോള് അത് രണ്ടാമത്തോള് കമഴ്ന്ന് കടക്കണ് ഞാൻ കൊറെ വിളിച്ചോക്കി എന്താപ്പ സംഭവം കുട്ടി ഇവട് നീച്ച്ണില്ല കുട്ടി ഒന്നും അന അനക്കൊന്നും ഇല്ലാതെ കടക്കുക വിളിച്ചിട്ടും മുണ്ട ഉറങ്ങാണ് ഉറങ്ങല്ല ഒരു ഒന്നൂല്ലാതെ ബോധം കെട്ട് ബോധം പോയതാ റാക്കുമ്മന്ന് തായത്ത്ക്ക് വീണ് ടൈസുമ്മക്കാ വിക്ണതെ കമഴ്ന്നടിച്ച് വിണക്കണ് അതിലെന്ത് ഞാൻന്റെ പുതിയാപ്ളെനെ വിളിച്ചെപ്പൊ വേഗം ഓടി വരിൻ താ കുട്ടി ഇവിട കുട്ടി മുണ്ടണില്ലട്ടോ കുട്ടി വീണിന് പറഞ്ഞങ്ങടേ എൻ്റെ പുതിയ്യാപ്ളാ കോണിസ്റ്റപ്പ് ഒക്കെ അവിടന്ന് ചാടിയെക്കാ നാല് സ്റ്റെപ്പൊക്കെ ഒന്നി ച്ചു ചാടി അങ്ങട്ട് പുടിച്ചാണ്ട് എന്റെ കുട്ടീയെന്നു പറഞ്ഞങ്ങട്ട് കരയാണ് എന്നിട്ട് അടുത്ത വിചാരിച്ച് ഞാൻ ചെറിയ കുട്ടിയല്ലേ തൊണ്ണൂറ് കൂടി കഴിഞ്ഞില്ലല്ലോ അതില് ഇന്റെ മൂത്തശ്ശി അടുത്തുണ്ടായിരുന്നു ഇന്റെ മൂത്തച്ഛനെ വിളിച്ചാണ്ട് വേഗം കൊണ്ടുപോയി മഞ്ചേരി ജില്ലാശുപത്രി ആശുപത്രി കൊണ്ട് പോയിട്ട് ഓല് ഇങ്ങനെ കളിപ്പിച്ച് അങ്ങട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് അതിൽ എന്ത് കാട്ടി ഒന്നും നോക്കിയില്ല വേഗം മൗല ഹോസ്പിറ്റൽ മൗലാന ഹോസ്പിറ്റലക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി ഇവിടുന്ന് പോയപ്പളേ ഛർദിക്കുണ്ടെയ് കുട്ടിഅയിന്റെടി കുടി ബോധം തെളിയുണ്ട് ഛർദിക്കുണ്ട് തൊള്ളേക്കൂടി മുക്കിക്കൂടി ഒക്കെ ചോര വെരിണ്ട് വണ്ടിന്ന് ഓട്ടോറിക്ഷ ഇന്റെ എളച്ചന്റെ ഓട്ടോറിക്ഷ പെരൂ സ്പീഡിലാ പോണത് മഞ്ചേരിൽ അപ്പൊത്തിന് എല്ലാരും മഞ്ചേരി എത്തിക്ക്ണ് ഏ മഞ്ചേരില്ല ഇളയച്ഛനും മുത്ത ത്തച്ചൻമാരും പെര കുടുംബക്കാർ അടക്കി മഞ്ചേരി എത്തീന് കുട്ടി വീണകേട്ടാണ്ട് ഞാൻ പോയില്ല ഞാന് എങ്ങനെ പോണേ കാണാൻ കഴിയില്ല ചെറിയ കുട്ടിയല്ലേ തൊണൂറൂടിക ഞൻ ആ കുട്ടി പോയിട്ടെങ്കി എടുക്കെരുതി കൊണ്ടോണല്ലിക്കണ്
ആഹ്
എല്ലാരും ഉണ്ട് അപ്പം ന്ന് എന്നോട് പറഞ്ഞു ഇജ്ജ്പോരണ്ടാ ഇജ്ജ് അവിടെ നിന്നോപറഞ്ഞികാണ്ട് എനിക്ക് കഴിയണില്ല അവിടെ നിക്കാന് ഞാൻ ഇവിടെ ഇവടെ കടന്ന് നേലോൾച്ച അതില് എന്ത് ചെയ്യാ ഓളെമൗലാനേക്ക് കൊണ്ടോയി മൗലാനയൊക്കെ കൊണ്ടുപോയപ്പോൾ വഴിക്കന്ന് ചോരയും ചോരമുക്കൂടും ചെവി കൂടി ഒക്കെ ചോരവര ഇവരൊക്കെ ആർക്ക വണ്ടിന്ന് ഇന്റെ കുട്ടി പോയോന്ന് പറഞ്ഞാണ്ട്
ഉം
പെരുംആർപ്പാർക്ക ഏതായാലും മൗലാനേലെത്യപോ ഒന്നും പറ്റിട്ടില്ല ആ വണ്ടിന്റെ സ്പീഡോട് വണ്ടിന്റെളക്കം കൊണ്ട് ക കട്ടായ രക്തംണ്ടല്ലൊ മൂക്കിന്റെവ്ടെ ചെറിയൊരു പൊട്ടൊട്ടിന്ന് മൂക്കിന്റുള്ളില് ഉള്ളില് ഉള്ളില് ചെറിയൊരു പൊട്ട് പൊട്ടിട്ട് അയ്ന്റുള്ള് അവടെ രക്ത കട്ടായി നിക്കാ ആ വണ്ടിന്റെളക്കംകൊണ്ടയ്ക്കാരം കുട്ടി കയ്ച്ചിലായത് ന്ന് പറയാ വണ്ടിങ്ങനെ ഓട്ടോറിക്ഷ ല്ലെ അത്ര സ്പീഡിലല്ലേ പോണത് ഏഹ് തെന്നും മുണ്ടുണില്ല എടക്കെടക്ക് ആഹ് ആഹ് ഇങ്ങനെ പറയണില്ലാതൊന്നും മുണ്ടുണൂല്ല ഒരു ബോധോല്ല ഒന്നുല്ല ഞങ്ങളെ ഒക്കെപോയിന്ന് വിചാരിച്ചതാ കുട്ടി ഏാതായാലും ഹോസ്പിറ്റ റ്റിലെത്തി സി മറ്റേ സ്കാനിങ്ങക്കെട്ത്തപ്പോ ഒന്നും പറ്റില്ല മൂക്കിന്റുള്ളില് ചെറിയ പൊട്ട്ണ്ട് ചെറുതായിട്ട് പൊട്ടാ. ആ പൊട്ടിന്റുള്ളുകൂടാ ചോര വര്ന്നത്. മൂക്ക് ചൊ ചോട് ചെവിക്കൂടിം മൂക്ക്ക്കൂടീം ഒക്കെ. അത് വല്യേ സമാ ധാനം നമ്മള്ങ്ങനെ തോർക്കല്ലെ നേർച്ചിം വഴിപാടൊക്കെ ചെയ്താണ്ട്
ആഹ്
ന്റെ റബ്ബെ. നമ്മക്ക് പടച്ച റബ്ബ് തന്നത് നമ്മക്ക് ഞമ്മടെ മുന്നിന്ന് കൊണ്ടോവാറയിമ്പോ
ആഹ്
രക്ഷപ്പെട്ട് ഏതാലും പിറ്റേന്ന്ങ്ങട് പോന്നൊന്നും പറ്റീല. ഇതുവരെഎതേലും ഒരു കൊയപ്പൂല്ല. ഏതായാലും. ഏഹ് ഇങ്ങനത്തൊരനുഭവം. ഞമ്മളതന്നാവുമ്പോ ഞമ്മക്ക് എന്തോര് പൊർത്യേട്. വേറെള്ളൊര്തൊക്കെമ്മള് കേക്കലൊള്ളൂ.
ആഹ്.
എതായിലുപ്പ ഓളെ കല്യാണം കയിഞ്ഞ്. രണ്ടാമത്തോള് കല്യാണം കയിഞ്ഞ് ഇപ്പോ ഒരു കൊയപ്പല്ലാങ്ങനെ പോണ്. ഇവര തലക്കക്കെന്നെ പറ്റിത്. നേരെമറിച്ച് പെരടി അടിച്ച് വീണക്കെങ്കി പണി പാള്യേന്ന്.
ആഹ് ആഹ് അങ്ങനെ മൂന്തേം കുത്ത്യയേക്ക്. ആഹ് മൂന്തേം കു ത്തേക്കും വീണ് ണ്ടാവാ
ഉം തല ഇബടെ നെറ്റിയൊരഞ്ഞ് നെറ്റിമ്മലോര് മൊയക്കെണ്ടായിന്നി. നെറ്റി മ്മ നെറ്റ്യല്ല. മു കവിള്ണ്ടല്ലോ. കവിള് നല്ല ഒരു വീങ്ങ്യപോലെ. കവിളടിച്ചാണ്. ത് തരിച്ചാണ്ട് ബോധല്ല്യാതായതാണ് കുട്ടിക്ക്. ഏതായാലും നല്ലൊരു വികല് വീണ്ന്ന് അന്ന്. പേടീം പേടിച്ച് ആകെ കയ്ച്ചിലായി കിട്ട്യേതാലും. പടച്ചോനെ വിളിച്ചത് അതോണ്ട്
ആഹ്.
മക്കളൊക്കെ മോന് പോയോ?
ആഹ് ഓന് നേർത്ത പോയി. ആഹ് പോണ സമയത്ത് പെരും മയേനു. നനഞ്ഞ് പിയ്ത്താ പോയത്. ആഹ് ഇസ്കൂൾക്കോണരെ കുട്ട്യാൾക്കൊര് എടങ്ങേറാണത്. നനഞ്ഞ് ചീഞ്ഞിരിക്കണം ക്ലാസില്. ല് ഇങ്ങനെ
പിന്നെന്താ പിന്നെ ഞങ്ങളെവടൊരു ആക്സിഡന്റ് ഒരു ചെങ്ങായി കല്യാണം കഴിഞ്ഞിട്ടില്ല. പെണ്ണൊക്കങ്ങനേ അന്വേഷിച്ചോണ്ടിരിക്കേന്നു. അയ്‌ന്റെടേകൂടെ ഓന് ഇത് പോലെ, ഒരു ഓടു പണ്യേന് ഓന് നന്തോ ഓടിന്റെന്തോ സാനം വാങ്ങാൻ പോയതാ ഓനും വേറെ ചെങ്ങായും കൂടി, സാധനം വാങ്ങാൻ പോയപ്പോ വണ്ടിമ്മല് പോയേല് റോട്ട്മന്ന് കമ്പിന്റെ വണ്ടി ബേക്ക്കൂടെ വന്നാണ്ട് കമ്പി ബേക്ക്ട്ത്തതാ കമ്പി കേ റ്റിയ വണ്ടി ബേക്ക്ട്ത്തതാ. ബേക്ക്ട്ത്തേല് ഇബന്റെ സ് പ്പ തട്ടി ഇബന് മറ്റേ വല്ല്യ ലോറിണ്ടല്ലോ അയിന്റെടിലാണ്ട് പോയാണ്ട് പെട്ട്. അയ്ന്റെടില് പോയി ഠോ ന്ന് ഒര് പൊട്ട്ങ്ങനെ കേട്ടീന്നിറഞ്ഞ്. ഓല് മുന്നിലല്ലേ? ഇത് ബേക്കില് ടയറിന്റുള്ള്ക്കല്ലേ ഇവന് വിഗ്ണത്. ഡ്രൈവർമാര്പ്പോ കാണൂലല്ലോ. പിന്നെ വീഗണത് ഓർക്കൂല്ല. വണ്ടി ഓന്റെ നേരെ വര്ന്നത് ഒന്ന് ഓർക്കാത്ത സംഭവല്ലേ
ആഹ്
യാദൃശ്ചികമായിട്ട് സംഭവിക്കണ സംഭവങ്ങളാണ് അതൊക്കെ. അതിലാ വണ്ടിന്റെ അടിയില് പോയിട്ട് ട്ട് ഓന് ഠോ ന്നങ്ങട് പൊട്ട്യേ. പ്പ തന്നെ സ്പോട്ടില് ഓൻ മരിച്ചിന്. അപ്പ അപ്പറത്തെ പെരത്തെ മുരിങ്ങ എടുക്കണ ഒരു പെണ്ണെയ്ന്‌ ആ പെണ്ണാണ് ഈ ഒച്ച കേട്ടാണ്ട് മറ്റോനും വീണ് ണ്ണ് വണ്ടിന്റെ ചോട്ട്ക്ക്. വണ്ടിന്റെ അടിക്ക് ഓനും വീണ്ന്ന്. പക്ഷേ ഓന് രക്ഷപ്പെട്ട്. ഇവൻ അപ്പ അവിട്ന്ന്ങ്ങട് വാര്യട്ക്കാണ്. ഓനൊന്നും മനസ്സിലാവ്ണില്ലാ കണ്ടിട്ട്.
ആഹ്
ന്നാ ശരി ന്നാ ഞാൻ പിന്നെ വിളിക്കട്ടോ
ആഹ് ഇന്നായിക്കോട്ടേ